ഓഹ് കേൾക്ക്ന്ന്ണ്ടൊ?
ഹലോ
ഹാ കേക്ക് പറയുന്ന കേക്ക്ന്നുണ്ട്. ആഹ് കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട്.
ആഹ് ഇത് ലൗഡ്സ് സ്പീക്കർ ഓണാക്കാ വല്ല വഴീണ്ടൊ? ഇൻക്കറീല. ഇതിലഅതാണ്.
ഇല്ല നിക്കു അതറിയത്തില്ല. അറിയത്തില്ല. ഇതിനാത്ത് അങ്ങനെ ഓപ്ഷൻ കാണുന്നില്ലല്ല?
ആഹ് പിന്നെ എന്തൊക്കെണ്ട് സുഖായിട്ട്. ഇരിക്കുണൊ
ഓഹ് സുഖാവായിട്ടിരിക്കുന്നു.
ഉം വീട്ടിലാരൊക്കെ? ആഹ് ഭക്ഷണൊക്ക കഴിച്ചു. സുഖാരിക്ക്ണ് ചായ കുടിച്ചില്ല. ഞങ്ങള് ഉച്ച ഭക്ഷണം കഴിക്കാൻ കൊറ്ച്ച് നേരം വൈകി പോയി. അതോണ്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരേര്ന്ന്
ആഹ് ഹാ ഹാ ഹാ സ്കൂളൊക്ക തൊറക്കാറായ മകക്ക്.
ഉം ആഹ് സ്കൂളൊക്ക ഒന്നാംതിയെന്നെ തൊറ്ക്കും. ഉം രണ്ടാളെ സ്കൂളി പോൺ പോണൊള്ളു. മൂത്തയാള് സ്കൂളൊക്ക കഴിഞ്ഞു. ഇപ്പോ പിന്നെ ഹെയർ സ്റ്റഡീസ്ലാണ്.
ആണോ വെളിയിലാണൊ?
ഉം ഏഹ്
വെളിയിലാണോ?
അല്ലല്ല. ഇവടെ തന്നെ കോഴിക്കോട് കാലിക്കറ്റാണ് നിങ്ങടെ വീട്ട്ലാരെക്കെള്ളെ?
വീട്ട്ല് അം ഞാന്, രണ്ട് മക്കള് ഹസ്ബൻഡ്. പിന്ന ഹസ്ബൻഡിന്റെ അമ്മ.
ആഹ്
ഉം ഉം സുഖായിട്ടിരിക്ക്ന്ന്. ഇന്നെന്ത് ഉച്ചെക്കെന്ത കറി വെച്ച്. ഇല്ല ജോലില്ല. ഹോ
ഇന്ന് ആഹ് ഞാനും അങ്ങനെ തന്നെ വീട്ട്ല് ഏഹ് വീട്ട് ജോലിന്നെ. വേറെ പൊറത്ത് ജോലിക്കൊന്നും പോണില്യാ.
ആഹ് നമ്മളും അങ്ങനെന്നെ. പറമ്പിലൊക്ക കൃഷിയൊക്കെ ചെയ്യോ.
കൃഷിയായിട്ട് അങ്ങനെ ഒന്നു ഇല്ല. ഇവിടങ്ങനെ അധികം പാറേണ്. നമുക്കങ്ങനെ കൃഷി ചെയ്യാനൊന്നും തോന്നൂല്ല. കൊത്തിയാലൊന്നും കിട്ടൂല. പിന്നെ നമ്മള് ചെറിയ ഫ്രൂട്ട്സിന്റെ തൈകള് അങ്ങനെയൊക്ക വെക്കുന്നല്ലാണ്ടെ. കാര്യമായി കൃഷീന്നൊന്നും പറയാ പറ്റൂല ഇങ്ങള കുട്ടീളൊക്ക കുഞ്ഞു കുട്ടീള, അതോ വല്തായോ ഹലോ
ഓഹ് ഇള്ള ഇള്ള ഓഹ്. ഒന്ന് നട ഇല്ല്യ ഇബളെ ആഹ് വല്യ കുട്ടീളാ മറ്റെ കേക്ക്ന്നുണ്ടോ
ആഹ് ആഹ് ചെറിയ സൗണ്ടിൽ എനിക്ക് കേൾക്കണത്. അതാണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്
ആണോ മഴയുണ്ടോ, മഴയുണ്ടോ
ഇപ്പൊ ഇവിടെ രണ്ടു ദിവസം ആയി മഴ പെയ്തിട്ട്.
ആണോ. ഞങ്ങക്ക് ഇന്നലെ, ആ ഇന്നലെ മഴ പെയ്തായിരുന്നു. ഞങ്ങക്ക്
ഇവിടെ രണ്ട് മൂന്ന് ദിവസായിപ്പോ.
ഉം ഇവിടെ നല്ല ചൂട്. ആഹ് ഇന്ന് നല്ല ചൂട്.
മഴയൊക്കെ പെയ്ത് കിണറിലൊക്കെ നല്ലോണ്ണം വെള്ളായിട്ടുണ്ടായിരുന്നു.
ആണല്ലേ
മഴയൊക്കെ കുറഞ്ഞു
ഓ വെള്ളം താ, വെള്ളം താണു തുടങ്ങിയോ.
ആ പിന്നെയും വെള്ളം താഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട്.
ആണോ
നിങ്ങൾക്ക് എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ വീട്ടില്.
ആ കിണറൊക്കെ ഉണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. നമ്മടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയല്ല. വയിലാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും വറ്റത്തില്ല. ഉം. പിന്നെ പുറത്തൊക്കെ പോകാറുണ്ടോ. ഉണ്ടോ. ട്രിപ്പിനൊക്കെ പോവാറുണ്ടോ
ആഹ് ആ പുറത്തൊക്കെ പോകും. ഇന്നിപ്പോ പിന്നെ പെരുന്നാളൊക്കെല്ലേ വരുന്നേ. അപ്പൊ പിന്നെ പൊറത്തൊക്കൊന്ന് നാളെ അല്ല, മറ്റന്നാളാണ് വ്യാഴാഴ്ചയാണ് പെരുന്നാള് അപ്പൊ ഉം. പുറത്തു പോയി കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നതേ ഉള്ളൂ
ആ മറ്റന്ന് ബക്രീദ് അല്ലേ മറ്റന്നാൾ.
ആഹ് ആഹ്
ബക്രീദ്.
ആഹ് ആഹ് ആ മറ്റേന്നാളെ
ഓ ചെറിയ പെരുന്നാളല്ലേ
ചെറിയ പെരുന്നാളല്ല. വലിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞില്ലേ
ആഹ്
ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോളാണ് വലിയ പെരുന്നാള് വരുക
വലിയ പെരുന്നാൾ. ഓ. ഇതിന് ഈ പെരുന്നാളിന് നോമ്പ് ഒക്ക ഉണ്ടോ ഈ പെരുന്നാളിന് മുമ്പായിട്ട് നൊയമ്പുണ്ടോ.
ആ.. അങ്ങനെ നിർ, നിർബന്ധമായിട്ടുള്ള നോമ്പൊന്നുമില്ല. അത് ചെറിയ പെരുന്നാളിന് മുന്നാണ് നിർബന്ധമായി ചെയ്യേണ്ട നോമ്പുള്ളത്. ഇതിന് വേണ്ടവർക്ക് പിന്നെ നമുക്ക് താല്പര്യം താല്പര്യം ഉള്ളവർക്ക് വേണെന്നുണ്ടെങ്കില് പത്ത് ദിവസത്തെ നോമ്പ് എടുക്കാം. വേണ്ടാ ആരോഗ്യമില്ലാത്തവൽക്കൊക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് കുഴപ്പൊന്നുംമില്ല
ആഹ് ഹാ ആഹ് ഹാ പിന്നെ ഫാമിലിയായിട്ട് എല്ലാരൂടെ ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
ആഹ് എടക്കൊക്കെ പോവും പിന്നെ ഞമ്മളെ സാമ്പത്തികോം വേണല്ലോ ട്രി പ്പൊക്കെ പോണെങ്കി അപ്പൊ അയിൻ്റൊരു ബുദ്ധിമുട്ടുണ്ട്.
സ്റ്റേ ഒക്കെ ചെയ്യണെങ്കി ബുദ്ധിമുട്ടല്ലേ.
ആഹ് ബുദ്ധിമുട്ടാ ഇങ്ങളെ ഹസ്ബ ഹസ്ബൻ്റെന്താ ജോലിചെയ്യണെ
ഹസ്ബൻ്റും പിന്നെ പണിക്കൊക്കെ പോവു കൂലിപ്പണിക്കൊക്കെ പോവുന്നതാ.
ആഹ്
പെയിന്റിങ്ങിൻ്റെ പണിയൊക്കെ പോവും.
ഏഹ് കുട്ടികള് ആൺ ആൺകുട്ടിയാളോ അതോ?
ഒരു ഒരു ഒരു മോനും ഒരു മോളും പഠിക്കുവാ പഠി ക്കുവാണ് രണ്ടുപേരും.
ആഹ്
ഉം പിന്നെ? വേറെന്താണ് ആഹ് ആന്നാന്ന് കൊ ആഹ് ഓഹ് നടക്കും കൊഴ പ്പൊന്നുല്ല ഹെൽത്തിയാണ് ബിക്കി ഇങ്ങനൊക്കെ പോവും. കൊഴപ്പൊന്നൂല്ല ഉം.
ഉം ഇവിടെ എനിക്കും മൂന്ന് കുട്ട്യോളാ ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടിയാളും.
ആഹ്
ഉം
പിന്നെ വേറെന്തൊണ്ടല്ലാതെ വിശേഷങ്ങള്? ഉച്ചക്കെന്തായിരുന്നു? കറി വെച്ച് മീൻ കറി ആണോ?
ല്ലാരും സുഖായിട്ട് ഇല്ല ഞാൻ ഇവിടെ കുട്ടികൾക്ക് കറീനേക്കാളും ഇഷ്ടം വറുത്തതാ ഇഷ്ടം. ആഹ് കറി വെച്ചാ കുട്ടിയാൾക്കങ്ങനെ താല്പര്യല്ല കറി മാ ത്രേ കഴിക്കൊള്ളൂ മീനപ്പവടെ വേസ്റ്റായിട്ട് പോവും.
ഓ മീൻ കഴിക്കത്തില്ല അല്ലേ?
ഉം മീൻ കഴിക്കൂല കറി വെച്ചാ കഴിക്കൂല ഓല്ക്ക് ഉം
വറത്ത് കൊടുക്കും ആഹ് പിന്നെന്തേലും ഒഒഴിച്ചു കറി എന്തോ വെയ്ക്കും?
ഏഹ് ഞാന് ഇന്ന് ഇപ്പോ വെള്ളരിക്ക, ചക്കക്കുരു ഇപ്പോ ചക്കൻ്റിം ചക്കക്കുരൂടൊക്കെ സീസണല്ലേ.
അഹ് അഹ് അഹ് ഓഹ് ഞങ്ങടൊരു ഞങ്ങട നാ അങ്ങനെ വെള്ളരിക്കയും ചക്കക്കുരുവൊന്നുവിട്ട് കറി വെക്കാറില്ല. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട്ണ്ടായിരുന്നു കോഴിക്കോട് അപ്പൊ അവര് ആഹ് ചേച്ചി പറ യാരുന്നു ഞങ്ങക്ക് അ് ചക്കയുടെ സീസണേ നല്ല മൂത്ത ചക് ചക്ക കു രു എടുത്തിട്ട് വെള്ളരിക്കയിട്ട് കറി വെക്കുന്ന്. അവര് അങ്ങനെ ചേച്ചി പറയാറുണ്ടായിരുന്നു.
ആഹ് നല്ല ടേസ്റ്റാ വെള്ളരിക്കേം ചക്കക്കുരും പിന്നെ നമ്മളെ പച്ച മാങ്ങ ഇല്ലേ ഇങ്ങനെ ചെനച്ച് തൊടങ്ങിയ മാങ്ങ ആഹ് അത് അതൊക്കെ ഇട്ട് കറി വെച്ചാ നല്ല ടേസ്റ്റാ ഇങ്ങനെ പച്ചക്കറി തേങ്ങ അരച്ചും വെക്കാം, തേങ്ങ അരക്കാതെയും വെക്കാം.
ഓഹ് മൊളകിട്ടും വെക്കും?
ഏഹ് തേങ്ങരച്ച് വെച്ചാല് ഇന്റെ ഹസ്ബൻ്റിന് ഭയങ്കര നെഞ്ചെരിച്ചിലുണ്ടാവും.
ഓഹ് തേങ്ങ ആഹ് ഗ്യാസ് വരും ആഹ് ആഹ്.
ആഹ് ഗ്യാസ് വരും. അപ്പൊ വല്ലപ്പുളൊക്കെ തേങ്ങരച്ച് വെ കൊല്ലെങ്കി ഇങ്ങനെ തേങ്ങ അരക്കാണ്ട തന്നെയൊക്കെ വെക്കാണ് പതിവ് ഗ്യാസിന്റെ പ്രശ്നം ഭയങ്കരാണ്
പൊട മല്ലിപ്പൊടിയ ഒക്കെ ഇട്ട് വയ്ക്കുവോ
ഇല്ല അങ്ങനെ ഈ ഇത് വെള്ള ക്കും ചക്കക്കുരുയും മാങ്ങയൊക്കെ വെക്കുമ്പോൾ അയ്ക്ക് വെറും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്ര ഇട് എന്നിട്ട് വെന്ത് കഴിയുമ്പോ നമ്മള് കുക്കറിൽ കുക്കിച് വെന്ത് കഴിയുമ്പോ നമ്മള് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഏഹ് കടുക് വർക്കാ
ഓഹ് ഉം
ക്കറി
ആഹ് നോക്കാം നോക്കാം അങ്ങനെന്ന ഓഹ് ഇഷ്ടം പോലണ്ട് ചക്ക മാങ്ങൊക്കെ നിങ്ങക്കണ്ടോ ച പഴുത്ത മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്
ആഹ് ഇണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ പാടല്ല ഒരു പറമ്പ് മാരിള്ള സ്ഥലണ്ടാവൂലേ
ഓഹ് ഓഹ് ഓഹ്
ആഹ് അങ്ങനെള്ള സ്ഥലണ് ചക്കയും മാങ്ങയും തേങ്ങൊക്കൊണ്ട്
ഓ ഓ ഓ ഹോ ങ്ങങ് വെച്ച എന്തേങ്കലും സ്പെഷ്യൽ ഡിഷക്കെ ഉണ്ടാക്കോ
ഞാനങ്ങനെ പുതിയ പരീക്ഷ ഭക്ഷണങ്ങളൊന്നും അങ്ങനെ ചെയ്യലില്ല നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന കറികളും ഇതൊക്കെ തന്നെ
മാമ്പഴപ്പളി്ശരി നക്ക മാമ്പഴപ്പളി്ശരി കേട്ടിട്ട
ഞാന ഇതുവരെ ഞാന ഇതുവരെ ചെയ്തോക്കിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ ഫോണിലോക്കെ കാണുമ്പോ ഞാൻ കരുതാറുണ്ടർന്നു ഉണ്ടാക്കി നോക്കണംന്ന് പക്ഷെ മധുരള്ള കറിയാവുകൊണ്ട് ചിലപ്പോ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടെ
പിടിക്കത്തില്ല ഓഹ് ആഹ് ആഹ് ആഹ് തേങക്കെ അരച്ച് ആഹ്
ആഹ് ഒരു കുമ്പളങ്ങ വെച്ചിട്ട് അങ്ങനെ ഒരു കറിയില്ലേ പിന്നെ മധുര ഇട്ടിട്ട് ഒരുപ്പ തൈരൊക്കെ പാർന്നിട്ട് ഒരു വെളുത്തക നിറത്തില് എന്തായ്ന് പറയാ എനിക്കറിയില്ല പേരൊന്നും പറ അറി ഇ കുമ്പളങ്ങ വെച്ചിട്ടുള്ള കറിക്ക് അപ്പൊ അതൊരു ദിവസം ഞാൻ ഉണ്ടാക്കിപ്പോ ഇവർക്കാർക്കും വല്യ ഇഷ്ടപ്പെട്ടില്ല
എനക്ക് അത അറിയത്തില്ല ഓലനാണോ
ഓഹ് അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഒരു വെളുത്ത നിറത്തില്ലേ കടുകും തേങ്ങ കരച്ചിട്ട് ചേർക്കും
ആഹ് എനിക്ക് പേരറിയത്തില്ല ആഹ്
അപ്പൊ ഒരു ദിവസം അങ്ങനെ വെച്ചപ്പോ ഇവർക്ക് ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല
ആണോ അത നമ്മള് കഷ്ടപ്പെട്ട് എന്തെലും ട്രൈ ചെയ്യുമ്പഴേ അവർക്കത് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അതൊരു വിഷമമല്ലേ നമ്മള് ആഹ് നമ്മള അത്രയും കഷ്ടപ്പെട്ട എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോ അവർക്കത് ഇഷ്ടപെട്ടി ല്ലേൽ പിന്നെ നമ്മളെന്തിന ഉണ്ട ന്ന് വിചാരിക്കും
ആഹ് ഫസ്റ്റ് ഒരുവട്ടം കഴിച്ചപ്പോൾ ആ കുഴപ്പല്ലന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു നേരത്തിന് കണക്കാക്കിയല്ലല്ലോ ഉണ്ടാവുക കുറച്ചുകൂടെ ബാക്കി വരൂല്ലേ പിന്നെ ആഹ് ബാക്കി വന്നത് ആർക്കും വേണ്ട അപ്പൊ പിന്നെ എന്താ
ആഹ് ആഹ് ആഹ് രാച് ആഹ് ചൂടുള്ള ഉം സുഖായിട്ട് ഇരിക്കുന്നന്നെ കൊഴപ്പന്നുല്ല